ഹലോ.
ആ എന്തൊക്കെണ്ട് വിശേഷം?
സുഖായിട്ട്
ഉം ആ സുഖം
ആഹാരൊക്കെ കഴിച്ചോ
ലല്ല കയിച്ചു ആ ഏ ഹലോ ആ കേക്കണില്ലേ ആ കഴിച്ചു കഴിച്ചു
ഉം അപ്പ ഇനി നാലു മണി ചായക്കുള്ള
ആ ആ വരുന്ന ആ വീട്ടമ്മയാണ്
വീട്ടമ്മയാണോ ആ ഉം പിള്ളോരൊക്കെ ഉണ്ടോ
ആ രണ്ടു പേരുണ്ട് സ്കൂള് പോയ് ആ ആ ഉം അവിടെ മക്കള്
ഒരാള് ഉണ്ട് കുഞ്ഞ് കുഞ്ഞാ
ആ ചെറുതാല്ലേ
പേറായിട്ടില്ല
ആ
പിന്നെ എന്താണ് രണ്ട് വയസാവു ന്നയുള്ളൂ
ആ ആ
ആള് ഉറക്കാണ്
ആഹ ഉറങ്ങ് ണ ടൈമില ആയിരിക്കലേ വർക്ക് ചെയ്യല്
ആഹഹ അതെ ഒറങ്ങണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി നടക്കുള്ളൂ ല്ലന്നെ ആളുടെ കൂടെ തന്നെ നിക്കുണു വേറെന്തേലും സൈഡ് ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല ചെയ്യണില്ല
ആ ആ പിള്ളേര അയക്കാൻ നമുക്കൊന്നും പറ്റത്തില്ലല്ലേ കാര്യം ശ്രദ്ധിക്കണ കാര്യം
ആ അവര് പോയാ പിന്നെ ഫ്രീയാണ് ആ ആ ഞങ്ങളന്നള്ളോ ഞാനും രണ്ട് മക്കളന്നള്ളപ്പോ വീട്ടില് ഹസ്ബന്ഡ് ഗൾഫിലാണ് ഉ
ആഅത് ശരി ആ
ആ അവിടെ
ഇവിടെ ആഹ് ഇവിടെ ഞാനും ചേട്ടനും കുഞ്ഞും പിന്നെ അനിയനുണ്ട്
ഇന്ന് എങ്ങനെ കാലാവസ്ഥൊക്കെ മഴണ്ടോ
മഴ മഴയില്ല ആ വെയിലാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രണ്ട മൂന്ന് ദിവസായിട്ട് വെയിലാണോ ആ അതിന് മുമ്പായിട്ട് നല്ല മഴയായിരുന്നു ആഹ അപ്പൊ കുറച്ച അതെയോ ആ ഇവിടെ നല്ല വെയിലാ ഉ നല്ല കാലാ യാണ് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ മഴയാണ് ഭയങ്കര ബുദ്ധിമുട്ട് വെളിയിലൊന്നും ഇറങ്ങുവാനും ഭയങ്കര ഉം തുണി അലക്കും അതൊന്നും നടക്കില്ല അങ്ങനെ ഉണങ്ങി കിട്ട ട്ട ഭയങ്കര വാള തുണിയ ങ്ങോട്ട് ഇടുമ്പഴത്തേക്കിന് മഴ പെയ്യും പിന്നെ പിന്നെ ഇ എടുക്ക ഇട ആ അത് അതാ ഞാൻ പിന്നെ മടിച്ചു ഞാ പിന്നെ കുഞ്ഞിനെ കൊണ്ട് ഇടക്ക് ഓടിപ്പോയി എടുക്കുന്നത് പിന്ന ഞാനും മടുത്തിട്ട് ഞാൻ വിരിക്കുന്നില്ലന്ന് കണ്ട
ആഹ് ഹ്ഹാ
അതിൻ്റെ ചോട്ടിയിട്ട് വൈകിട്ടങ്ങ് ഒണക്കും അങ്ങനെങ്ങടുക് ആ് രാത്രി പിന്നെ വൈകട്ടങ്ങാലൊക്കാ ന്നേരാകുംബം അലക്കും വെച്ചിരിക്ക്ണ് പിന്നെ വൈട്ടാകുമ്പം മുറിക്കാത്തിട്ട് ഹാളിലക്കെ ഇട്ട്ങ്ങ് ഉണക്കും പിന്നെ എടുക്കും ഉം ഉ മെഷീന്റെ അകത്ത് വെച്ചിട്ട് ഉണക്കി എടുത്ത് അപ്പൊ കൊറച്ച് തോർന്നിട്ടുവല്ലോ ആഹ് അപ്പ എളുപ്പ ആവണം
ആഹ് പിന്നെ കൃഷിയൊക്കെ ഇണ്ടാക്കേണ്ടോ
ആ കൃഷിയൊക്കെണ്ട് ഞങ്ങള് കൃഷിയുടെ ഒരു വലിയ നാട്ടിലാണ് ഏ കൃഷിയുടെ ഒരു നാട്ടില ഞങ്ങള് ജീവിക്ക ങ്ങക്ക് കൃഷിയൊന്നല്ല ഞങ്ങക്ക് കപ്പ ആ ക കൃഷിയ ഉണ്ടായിരുന്നു കപ്പ കപ്പയുണ്ട് പിന്നെ ചെറിയ തോതിൽ നമുക്ക് വീട്ടിൽ ആകുന്ന രീതിൽ മാത്രം പയറ് വഴുതനങ്ങ അങ്ങനെയൊക്കെയുണ്ട് പ പച്ചമുളക് ആവശ്യത്തിന് വേണ്ടി പിന്നെ ഉ കപ്പ കൃഷിയുണ്ടായിരുന്നു കപ്പ ഇട്ടിട്ടുണ്ട പിന്നെപ്പ ഞങ്ങൾക്ക് വെള്ളം തേറുന്ന സമയത്ത് തന്നെ കപ്പയൊക്കെ പറിച്ചു
ആഹ പൊറത്തൊക്കെ കൊടക്കല്ണ്ടായിരുന്നോ
ആ കു വിൽക്കുന്നില്ല നമ്മള് അവിടെ അങ്ങനെ വിൽ ന്നൊന്നുമല്ല ഞങ്ങള് ഞങ്ങളരു സ്ഥലത്ത് അത്രയും കുറച്ച ഭാഗത് ചെയ്തു പക്ഷെ അത് അല്ലാതെ പാട്ടത്തിനടുത്ത് ചെയ്യുന്ന ഒരു കൊടുക്കുായിരുന്നു അങ്ങ് കാരണം വിളവ് ശരിക്കും ആയിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അവിടെ എല്ലാർക്കുംഅ ങ്ങ് കൊടുക്കും വെള്ളം കേയറുന്ന സമയല്ലേ അപ്പം ഇത് പറിച്ചിട്ട് ആ എല്ലാവർക്കും ആ ഒരു സമയത്ത് ബുദ്ധിമുട്ട് എല്ലാരും അങ്ങോട്ടി ങ്ങോട്ട് ഷെയർ ചെയ്തങ്ങെടുക്കും ഉ ഇത് ആഹ് അത് അതൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാനു ന ല്ലത വെള്ളം കയറുമ്പോഴും അടിപൊളിയാണ് ആപി ന്നെ കൊഴപ്പമി ല്ല ആഹ
ആഹ് ഇവിടെങ്ങെനെ തോട് ആഹ് ഇവിടെഅ നെ തോടൊ ക്കെഒണ്ടാരുന്നു നല്ല നല്ല മഴയാണെങ്കില് വെള്ളം കയറും
കേറുമ്പോൾ അവിടെ ഞങ്ങൾ ആറ് ആറുണ്ട് ഞങ്ങക്ക് പിന്നെ പാട മുണ്ട് ണ്ട് അപ്പൊ ഈ വെള്ളം വന്നിട്ടുണ്ടെ പിന്നെ ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടാണ് ഞങ്ങടെ താഴ്ന്ന നല്ല പ്രദേശമാ നന്നായിട്ട് താഴ്ന്ന അപ്പം അന്നേരം നല്ല വെള്ളംകയറി പിന്നെ മഴ കഴിഞ്ഞ ഒരു ദിവസത്തേക്ക് രണ്ട്‌ രണ്ടാഴ്ചത്തോളം ആ വെള്ളം ഇങ്ങനെകി ടക്കും ഇറങ്ങിപ്പോകൻ കുറച്ച്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ നല്ലതാ വെള്ളം മീനൊന്നും മേടിക്കണ്ട മീനൊക്കെ മിറ്റത്ത് വരും മുറ്റത്ത് നിന്ന് പിടിച്ച മീനെ ഓ മീനൊക്കെ കിട്ടാറുണ്ട് കുഞ്ഞു കുഞ്ഞു മീൻ ആ വായ വരാല അങ്ങനത്തൊക്കെ മീനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കിട്ടും മുറ്റത്ത്ന്ന് തന്നെ എനിക്ക് ചൂണ്ടയിടാനോ അങ്ങനൊന്നും അറിയില്ലായിരുന്നു പിന്ന ഞാനിപ്പം ഉ അവിടെ ചെന്ന് ആദ്യൊക്കെ പഠിച്ച് കല്യാണം കഴിച്ച് എന്റെ വീട്ടില വെള്ളം കയറുന്ന സ്ഥലല്ല അപ്പൊ ചെന്നപ്പോഴത്തക്ക ആദ്യമൊക്കെ പേടിയായിരുന്നു വെള്ളം കയറുന്ന സമയത്ത് വീട്ടിൽ പോ കാൻ ഒരു ടെൻഷൻ പിന്നെ അവരാരും എന്നെ വിട്ടില്ല അവരു പറഞ്ഞഞ് ഇത് എപ്പോഴും ഇവിടെ പൊരുത്തപ്പെടണമെന്ന് ട് നിക്കു ന്നതു കൊണ്ട് ഇവിടെ നിന്ന മതിയെന്ന് പറഞ്ഞു പിടിചു നി ർത്തി പിന്നെ അങ്ങനെ നിന്ന പിന്നെ അത് ശീലവായി ശീലവായി ഇപ്പൊ കൊഴപ്പമില്ല ഉ ഇപ്പം ഇപ്പ മീൻ പിടിക്കാനും അറിയാം എല്ലാ മീനൊക്കെ പിടിക്കാനൊക്കെ ഭയങ്കര പേടിയ ചൂണ്ട പിടിച്ചാലോ അതിനെ എതുക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയത് ഇപ്പൊ കൊഴപ്പമില്ല ഇപ്പൊ അതൊക്കെ അപ്പ അതൊക്കെയായിട്ട് പൊരുത്തപ്പെട്ടു വെള്ള വെള്ളത്തിൽ ഇറ ങ്ങാനാ യി പഠിച്ചു പിന്നെ നീന്താൻ അറിയത്തില്ല കുറച്ചൊക്കെ പഠിച്ചു പിന്നെ വെള്ള ആവു ന്ന സമയത്ത് ഇരുവരെല്ലാം ട്യൂബ് ഇട്ട് തരും അപ്പോ അതിനകത്ത് കളിക്കും വെള്ളത്തി കളിക്കാറുണ്ട് ഉ അപ്പോഴത്തെേ അ എല്ലർക്കും അതൊ ഒരുമാതിരി ആഘോഷം പോലപ്പം എല്ലാവരും ഉണ്ട് വലിയവരും വീട്ടിലുള്ള എല്ലാരും ചേട്ടന്മാരൊക്കെ ഒണ്ടു എല്ലാരുമുണ്ട് അതായത് ഹസ്ബൻഡിന്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടോ അവരെല്ലാവരുും ഉണ്ട് അവര അവരു ഫാമിലീസ് എല്ലാരും പിള്ളേരണേങ്കിലും വലിയ രണ്ടും ഒരുപോലെ വെള്ളത്തി കളിക്കാൻ അതൊ രു ആഘോഷം പോല അപ്പൊ നമ്മള് അതുമായിട്ട് എൻജോയ് ചെയ്യും വെള്ള കാപ്പ ആത്ര ഇ തോന്നാറില്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തോന്നെ എവിടെ യാത്ര പോകുമ്പോഴത്തേക്ക്
ഹൂ
നമ്മൾ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് കൈ കരുതി കൊൊണ്ട് പോയിട്ട് വെള്ളം കടന് വള്ളത്തേക്കറിയാം കുറച്ച് ദൂരം പോണം ആ അവിടെട്ടിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മളെ വണ്ടിയൊന്നും പ്പൊ മിറ്റത്ത് വരത്തില്ല വഴി
ആ
പ്പൊ മാറ്റിയിടാനേ പറ്റു അങ്ങനെ ഈ യാത്രയുടെ ഒക്കെ പ്രശ്ന വരുമ്പത്തേക്കിന് കൊർച്ച് ബുദ്ധിമുട്ട് വരും ഉ എന്തേലും സഭ ആ നമ്മളാ വെള്ള കരുതരു ടൈം ആവുമ്പോഴേ ഞങ്ങള്ൾ വേറെണ്ട് സാധനങ്ങള് എല്ലാം ഞങ്ങള അകത്ത് കേറ്റും അക നേരത്തെ സോക്കയിതു വെക്കും
ആഹ്ഇപ്രാവശ്യം അങ്ങനെ ആയിട്ടില്ലല്ലേ കേറിട്ടില്ലല്ലേ
ഇല്ലില്ല കേറില്ല സമയായി വരുന്നു ആ അന്നേരാണ് ഏറ്റവും കൂടുതൽ പിള്ളാരെ പിള്ളാര് ഒക്കെണ്ടല്ലോ കൊച്ചുപുള്ളരൊക്കെ അപ്പൊ ഐ ഭയങ്കര ബുദ്ധിമുട്ടാ പിള്ളേർ പിള്ളേർ ഈ വെള്ളത്തീന്ന് മാറത്തില്ല ഈ കുഞ്ഞുങ്ങളെ എല്ലാം അത് അടുത്തുള്ള എല്ലാം ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഇവരെ എപ്പോഴും നോക്കിയിരിക്കും ഇവരെല്ലാം പൂട്ടി ഇടും
ആഹ് മക്കള് ശ്രദ്ധിക്കാഞ്ഞാ വെള്ളത്ത് ആ
ഉം അപ്പറത്തെ വീടിൽ രണ്ട് കുഞ്ഞ് പിള്ളാരുണ്ട് അടങ്ങിയിരിക്കത്തില്ല. അവരെ ഭയങ്കര ഇഷ്ട്ടാ അവരെ അച്ഛന് വിടെ ഇല്ല. നാട്ടിലില്ല അപ്പൊ ആ ചേച്ചിന്റെ പിള്ളാ ആ മാത്രമാര അപ്പം നമ്മള് അടുത്തുള്ളവര് വരെവന്മാരെ എപ്പോഴും നോക്കിയിരിക്കണം കണ്ണ് തെറ്റിയ ഇവന്മാര് വള്ളതി എത്തിച്ച എന്തേലും ഒന്നു പറ്റി ചേറിനകത്തെ ഫ്രണ്ടിൽ മൊത്തം കണ്ടാ അപ്പം കൊയ്ത്തെല്ലാം കഴിയ ചേറായിരിക്കുല്ലോ അപ്പൊ ഈ ഏ കേറി കഴിയുമ്പഴത്തേക്ക് ഇതിനകത്തേക്ക് വീണ് താന്ന് പോയാ എന്ത്‌യ്യും ഭയങ്കര പേടിയ അത് തന്നെ അവമ്മാര് എപ്പഴും മരെ എപ്പോഴും പൂട്ടിയിടും എന്നിട്ട് ഞാ അടച്ചിട്ടേ പിന്നെ എല്ലാരും അവരെ ശ്രദ്ധിച്ചിരിക്കും പിള്ളേരെ എപ്പഴും
ആ ആ
ഉംഉം അങ്ങനൊക്കെ വരുമ്പഴത്തേക്കിന് പിള്ളാരൊക്കെ ഉള്ള ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും
ആ അല്ലെങ്കിൽ ഉം ഇപ്പളാ വെള്ളത് പ്രശ്നം ഇണ്ടാവൂലല്ലേ ആയിട്ട്ണ്ടാവൂല
ഇപ്പൊ കൊഴപ്പല്ല ഇപ്പൊ ഇനിയിപ്പോ മഴ വരുന്ന അടുത്ത മാസം ആുമ്പോഴത്തേക്കിന് വെള്ളം കരുത് മൂന്ന് മാസത്തോളം വേ പിന്നെ അങ്ങനെ നല്ല വെള്ളമായി വരുമ്പോ വര് ലൈനെല്ലാം ഓഫീത് ഞങ്ങക്ക് കരണ്ടൊന്നും കാണത്തില്ല
ആ
ഭയങ്കര പാടായിരിക്കും രാത്രിയാവുമ്പോ നമുക്ക് ഭയങ്കര പാടു വരും കാരണം ഈ ചീവീടി ശബ്ദം ഭയങ്കര ശബ്ദമായിരിക്കും ഭയങ്കര നിശബ്ദ അല്ലേ ഭയങ്കര ദേഷ്യ ആവു ആത് പിന്നെ ഈ കരണ്ടില്ലെങ്കി കുഞ്ഞൊന്നും ഒറങ്ങത്തില്ല
ഓറങ്ങത്തില്ല ആ ഫുഡിനൊക്കെ എന്താ ചെയ്യാ അപ്പൊ ആ ടൈമില്
ഫുഡ് ഒന്നും കുഴപ്പല്ല. നമ്മുടെ പെര് വീടിനകത്ത് കയറത്തില്ല നമ്മുടെ വീട്ടിൽ കേരത്തില്ല വീടിനകത്ത് കേറത്തില്ല അപ്പൊ നമുക്ക് അതൊന്ന് അതൊന്നും കുഴപ്പ ന ആഹാരംക്കെക്കും ആ സമയത്ത്ന്ന് വെച്ചാൽ് എവിടെയെങ്കിലും ഒരിടത്ത ങ് ഫുഡ് വെക്കും കൊറേപേര് ഞങ്ങളൊരു മൂന്നാലഞ്ചു വീട്ട്കാര് ഞങ്ങളെങ്ങും പോവ ഞങ്ങളെ ആ ഞങ്ങളടെ വീടിനകത്ത് കേറത്തില്ല ഞങ്ങളെ വീടിനകത്ത് കേറികാ പക്ഷെ ഞങ്ങളെ അപ്പുറത്തോട്ട് വീട് വെക്കുന്നവര് ഏ കുറച്ച് താന്ന അവർ വീടിനകത്ത് കേറുന്നത്കൊണ്ട് അവ അല്ലെങ്കി ക്യാമ്പിപ്പോവു അല്ലെങ്കി ബന്ധുക്കടെ വീട്ടിലൊക്കെപോവും ഞങ്ങളവടെ കാണും അപ്പം അടുത്ത ചേട്ടന്മാരൊക്കെ അതായത് ഹസ്ബൻഡ് ചേട്ടന്മാരൊക്കെ അടുത്താ അപ്പൊ അവരെല്ലാരൂടെ ഒരിടട് ത്തേത് ഫുഡൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും എല്ലാരൂടേ ഉണ്ടാക്കുന്ന് ഒരുമിച്ചരിടത്തം കഴിക്കും ആ പിന്നെ വള്ളത്തി കളിക്ക മീൻ പിടിക്ക ഇതുപോലത്തൊക്കെ പരിപാടിയായി
ആ ആഹ് ഉം വീട്ടില് പിന്നാരൊക്കെ ഉള്ളേ
വീട്ടില് ഞാനും ചേട്ടനും കുഞ്ഞും
ആ ആഹ് ഞ്ഞ ആഹ് ആ
ബ്രദറുകളല്ലാ അടുത്തുണ്ട് മറ്റേ കസിൻ ബ്രദേ ഓക്കെ അവരെല്ല അടുത്തുണ്ട് ആ ഉം
വൈകുന്നേരം ചായ കുട്ക്കോ?
ആ ചായ കുടിക്കാൻ സമയായി ആ എന്നാ പണിയൊക്കെ നടക്കട്ടെ ശരി ആ എന്തേലും ഉണ്ടാക്കണം നോക്കണം
ആഹ് ആഹ് ആഹ് ആ ആഹ്